ഹലോ
ഹലോ കേക്കണില്ലേ
ആഹ്
ആഹ് എന്തൊക്കെയാണ് വർത്താനം
നല്ല വർത്താനം
ഉം എന്താ പണി
ഞാൻ അവിടെ കെടക്കായിരുന്നു ചു
അത് ശരി ആഹ് ഇപ്പ ചൂട്കൊണ്ട് കെടക്കാനൊന്നും കഴിയൂലല്ലോ
ഉം
ആഹ് വൈകുന്നേര ടൈം ആയ പിന്നെ സുഖാണ് അല്ലെങ്കിൽ ചൂടാണ് ഉച്ചക്കൊക്കെ നിൽക്കാൻ കഴിയാത്ത ചൂടല്ലേ
ഉം ഇപ് പ്പോ മാറി ആറിനൊരു ടൈം ആണ്
ആഹ് പിന്നന്ന് പറഞ്ഞാല് നമ്മക്ക് ഇപ്പന്ന് വെച് വേണ്ടല്ലോ ഫുള്ള് വെള്ളം മാത്രം മതില്ലോ
ആഹ് ഇപ്പത്തെ കാ ഇപ്പ ഫുഡ് വേണ്ട വെള്ളമാണ് വേണ്ടത് ജ്യൂസും കാര്യംക്കെ ഉണ്ടാക്കി കുടിക്ക്യന്നെണ് പണി
ആഹ് എ സിക്കും കാറ്റില്ലപ്പൊ ഇപ്പൊ ഞമ്മ കടക്കുമ്പോൾ ഏ സിയന്നട്ടാ ഏ സിയും തീരെ കാറ്റ് വരില്ല ഫുൾ ചൂട് കാറ്റ വരുന്നേ
ആഹ് എ സി അങ്ങനത്തെ
ഉം ഇനിയിപ്പോ എന്താ വച്ചാ മഴ പെയ്യുമ്പോ നല്ല മഴയക്കാരണം നല്ല മഴ പെയണ ടൈമ് നല്ല മഴ പെയ്യ സാധന അയ്ന്ള്ള ചൂടാകുത്
ആഹ് പിന്നെ ഇപ്പത്തെ കാലത്ത് നല്ല വെള്ളം കുടിക്കണം
ആഹ് നല്ല വെള്ളമാണ് തറപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമു ഇഇപ്പൊ ഐസും വെള്ളം കുഠിക്കാനൊക്കെകാരം കൂടുതൽ ആഗ്രഹം
ആഹ് ഇപ്പത്തെ ഇപ്പൊ ഐസും വെള്ളം കുടിക്കാൻ തന്നെയാണ് എല്ലാർക്കും പൂതി
ആഹ് ചൂട് വേണത്താല ഒക്കെ പറ്റൂലാണോ പെട്ടെന്ന് അസുഖങ്ങള് പെട്ടെന്ന് വരാൻ എളുപ്പം
ഇപ്പൊ വെക്കേഷനൊക്കെ ആയിട്ട് ടൂറും പോവാൻ പറ്റണില്ല
ആഹ് ആഹ് ആഹ് ആഹ് അതെ ഇപ്പൊ മക്കളും കൊണ്ട് പുറത്തേക്ക് പോകൻ വെയ്യ മക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും
ആഹ്
ചൂടായി നൽക്കുന്ന ടൈം അല്ലേ പെട്ടെന്ന് ചെറിയ പിഞ്ച മക്കള മക്കളൊക്കെ അല്ലേ അവർക്കൊക്കെ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും വീട്ടിലന്നെ കയ്യ്ണതും പുറത്ത് ആഹ് കുട്ട്യേളെ പുറത്ക്ക് വരെ കൊണ്ടർങ്ങാൻ വയ്യപ്പൊ മുറ്റത്ക്ക് കളിക് ഇപ്പൊ വെക്കേഷനാണ് അവർക്ക് അടിച്ചു പോളിക്കള്ള ടൈം ആണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല അവർക്ക് പൊർത്ക് ഇറങ്ങാൻ വരെ കഴിയാത്തടൈമാണ് ഇപ്പ ചൂട് കാരണം
അവ അവർക്ക് ഈ ടൈമില് പൊർത്ത്ക്ക് എറങ്ങാനേക്കാലും കൂടുതലിഷ്ടം
ആഹ് വെക്കേഷനല്ലേ മറ്റത് എന്ന് സ്കൂളല്ലേ ണ്ടാവല്
ആഹ്
ഓര് ശരിക്കൊന്ന് പുറത്തു പോയി കളിക്കാനും എൻജോയ് ചെയ്യാനും സ്കൂളിന് ടൈം കിട്ടണില്ലല്ലോ സ്കൂള് മദർസ്‌ ഇങ്ങനെയല്ലേ
ഇപ്പ അയ്നൊരു ടൈം ഇട്ടിയപ്പൊ കൊടും ചൂട്
ആഹ് മക്കൾക്ക് പൊർത്ത്ക്കൊന്നും ഇറങ്ങാൻ വയ്യാത്ത എത്രയോ കുട്ടികൾക്ക് പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടല്ലോ
ഉം അതി എന്താ ശക്തമായ ചൂട് കാരണം കൊറെേ എന്താ കുട്ടികള് കളിച്ചവർക്കൊക്കെ നല്ല പൊള്ളലൊക്കെ ഏറ്റ്ട്ട്ണ്ട് പറിണ്ട്.
ആഹ് പാമ്പുകളാണെങ്കി അതിലേറെയാണ് ഫോണൊക്കെ തോറന്നപ്പ ഫുള്ള് പാമ്പിനെ കുറിച്ചാ കേൾക്കുന്നത്.
ആഹ് ഇപ്പൊ ഫുള്ള് പാമ്പിനും ചൂടായിട്ടന്നെയാണ് ഞമ്മളൊക്കെ പിന്നെ ഏ. സ്‌,
ആടാണ് ചൂട് സഹിക്കാൻ കിയാണ്
ആഹ് ചൂട് ചൂട് സഹിക്കാൻ വയ്യപ്പ നമ്മളകെ ഏ സി ൽ കേടക്കുമ്പോ. ആഹ് അവിടെ വന്ന് എന്താ നിക്കായിരിക്കും പാമ്പാളും അവർക്കും തണു പ്പ്ട്ടനും വേണ്ടിട്ട്
ഉം ഉം ഏ സി ന്റെ ഉള്ളിലാണ ഇത് വന്ന് നിക്കണതെ.
ഉം മൊബൈല് തോറന്നപ്പ അതന്നെള്ളു കാണാന്.
ആഹ് ആഹ് ഇനിപ്പോ മഴ പെയ്യുമ്പോ അതിലേറെ ശക്തമായ മഴയക്കാരം ഉണ്ടാവ
ഉം മായ പെയ്യുമ്പോഴും പാമ്പൾ അറങ്ങും.
ആ് അപ്പോഴും പാമ്പളർന്നു അപ്പം പിന്നെ ഒരു വെള്ളത്തി വളത്തിൽനിക്കാൻ കഴിയാണിട്ട് വെള്ളത്തിന്റെ കാരണത്തൽ ഓല് പൊറത്ത കറങ്ങും
ഏ ഇനിയിപ്പോ അധികം നല്ല മഴ വരാന ആക്കനി സാധ്യത ഇങ്ങനത്തെ ചൂട് ഇനിയിപ്പോ. ഒരു പ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് നല്ല ചൂട് ഇനിയും കൂടണം എന്നില്ലതപ്പ്യ.
ഉം ഈ ചൂട്ന്നെ സഹിക്കാൻ വയ്യപ്പ ആരിക്കും
ആഹ് ഇനി ചൂട് കൂടന്നാ പറഞ്ഞത് കേട്ടത് പിന്നെ. അതിന്റെ ചില ഒറ്റപ്പെട്ട ഇടങ്ങളില് മയക്ക് സാധ്യത ഇണ്ട്ന്നും പറഞ്ഞുട്ട്.
ആഹ് ചെല സ്ഥലങ്ങളിൽ മയക്ക് സാധ്യത ഇണ്ട്ന്ന് പറയുന്നട്ട്.
അതും ആഹ് ആഹ് പാത്രത്തില്. ആഹ് അത് പറഞ്ഞോട്ട് ഇപ്പ അതില് മയെങ്കിലും പെയ്തിട്ട. ഇപ്പൊ ഈ വർശം ഒരു കാലത്ത് അതി വെള്ളം പറ്റാത്ത കനറ്റിൽ വരെ വെള്ളം വെറ്റിറ്റ് വരണ്.
ആഹ് പാമ്പുകളെ പേടിച്ച് ഇപ്പോ ഒറങ്ങാനും പേടിയായി പോയി.
ആഹ് ആഹ് അവിടെയൊക്കെ വള്ളണ്ടേ ഇപ്പോ വീട്ടിൽ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ.
വെള്ളമൊക്കെ കൊറവാണ് കിണറ്റിലൊക്കെ നല്ല വറ്റിട്ടുണ്ട് വെള്ളൊക്കെ.
ആഹ് അങ്ങനെപ്പ യെല്ലോർത്തുള്ളത് ഇവിടെക്കെ അതേ മതിരി തന്നെ ആഹ് ആഹ് ഇവിടിം അങ്ങനെ തന്നെയാണ് ഇവിടെ കേണറ്റിൽ ഇപ്പ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഞങ്ങൾ തന്നെ ഒപ്പിച്ച് ഒപ്പിച്ചങ്ങനെ കഴിഞ്ഞു പോവണ്.
ഉം എല്ലാരും അങ്ങനെ തന്നൊയിരിക്കും.
കുട്ടിളെ പുറത്ത്ക്ക് വക്കാത്തത് കൊണ്ട്. നമുക്ക് കൊറച്ച് ബാലൻസ് വെള്ളക്കി ഇങ്ങനെ കൊണ്ടുപൊരാ അവരെ പുറത്തൊക് ഏറങ്ങിയാ പിന്നെ അവരെ കൈകലും. ഓല വള്ളത്തിന്റെ കളിയൊക്കെ പാടെ ആകുമ്പോ വള്ളം പിനെ തീര ഇല്ല.
കുട്ടിയക്ക് പിന്നെ വള്ളം കണ്ട.
ആഹ് ആഹ് ഓർക്ക് പിന്നെ ഓര പിന്നെ പറഞ്ഞിട്ട് കര്യല്ലോ ചെരിയ മക്കളല്ലേ ക്ക് പിന്നെ വെള്ളം കണ്ടാ പിന്നെ ഒർക്ക് കളിക്കണംല്ല സോയലെ ഇണ്ടാവുള്ളൂ. പിന്നെ നാൽ ഇപ്പ വറ്റാത്ത കിണർ വരെ ഇപ്പൊ വറ്റിക്കൊണ്ടിരിക്കണ ഇപ്പൊ പറന്നെട്ട്. എല്ലാ കേണരും ഒരുപൊലെ ആവാ നിക്കണ്. നമ്മൾ ഇത്രയും കാലം മ്മൊന്നും ഞങ്ങളൊന്നും വല്ലാതെ വെള്ളത്തിന് ബുദ്ധിമുട്ടായിട്ടില്ലേന്നു എത്രയാലും ഞങ്ങൾക്കൊക്കെ വെള്ളം ഇണ്ടായിരുന്നു
ചൂട്കാരണാണ് നല്ലചൂടല്ലേ അതുകൊണ്ടാണ്
ഉം അസുഖങ്ങളും വര്ന്ന്ണ്ടെയ് ചൂടാണെന്ന് വെച്ച് അസുഖങ്ങള് പിന്നോട്ട്ക്ക്ണില്ല നമ്മൾചൂട് സയിക്കാൻകഴിയാതെ ഞമ്മെളെന്താട്ടും ഐസുംവെള്ളംകുടിക്കും അപ്പം ഈ തൊണ്ടവേദന ചൊമ അങ്ങൻത്തെഅസുഖങ്ങളൊക്കെ ഞമ്മക്ക് വരാണ് ആഹ ആഹ എല്ലാവിധഅസുഖങ്ങളും ഞമക്ക് വരാണ് അപ്പൊ ഞമ്മക്ക് വെള്ളംകുടിക്കാതെക്കാനുംവെയ്യ ന്നാലൊ കുടിക്കാന് ചൂടുവെള്ളറ്റെ കുടിക്കാൻകഴിയൂല്ലാണും
ഈചൂടത്ത്ചൂടുവെള്ളംകുടിക്കാനേ കയ്യൂലഎല്ലാര്ക്കും ഐസുംവെള്ളത്തിനായ്ര്ക്കും
ഐസും വള്ളത്തിനാപൂതി ആഹ അതിനപ്പപൂതിയൊള്ളൂ ചൂടുവെള്ളംന്നുംഇപ്പൊകുടിക്കാനേ കയ്യൂല ആഹ ചെറിയമക്കള്പോലുംപ്പോ ഐസുംവെള്ളകുടിക്കണത് ഓൽക്ക് ക്ക് വരെ ഐസുംവള്ളവാണ്ടിയെ ചൂട് വള്ളംകൊട്ത്ത്ട്ട് അവര് വാണ്ടാന്നാപറയ
ഉം
ഇപ്പൊ പൊറെത്ത്ക്കൊന്നുംപോവൽല്ലേ ചൂട്കാര്ണത്താല് എട്ക്കുംപോവാൻ കഴിയൂലലേ
ആഹ ഇപ്പോരോ വാർത്തിംകേട്ടിട്ട് പേടിച്ച്ക്ക്ക്കേയ്ര്ക്കും പൊറ്ത്ത്ക്കൊന്നുംപ്പങ്ങനെ പോവാറില്ല ചൂട്കാരണായ്ട്ടേ
പിന്നെ പയിനൊന്ന്മണിക്ക് പയിനൊന്ന്മണിമുതല് മൂന്ന്മണിവെരെള്ള ചൂട്കൊള്ളാൻപ റ്റുലാന്നല്ലെ പറിണേട്ടഹ്
ആഹ ആഹ അതെ ഇപ്പൊ ടൈംമോല് കണക്കാക്കിയ്ട്ട്ണ്ട് നല്ലചൂട് കൂടികൂടി വെര്ണതോണ്ട് പയിനൊന്നണിതൊട്ട് മൂന്ന്മണിവെരെവെയില് കൊള്ളര്ത്ന്നാ പഷെ ഇപ്പരാവിലെ എണീക്കുമ്പോതന്നെ വെയിലാണ് വര്ന്നത് രാവിലെആറ്
മണിയാവുമ്പോത്തിന്നെന്നെ വെയ്ല് നല്ലവെയ്ലാ പിന്നൊരു പയിനൊന്ന്മണിയക്കാവുമ്പോ കൊറ്ച്ച് ഒക്കെചൂടാണല്ലചൂടായ്ട്ട് വര്ണ് ണ്ട് വെയ്ല്
ആഹ ചൂട്കൂടികൂടിവെരാണ് നമുക്ക്അകത്തും ക്കാൻവെയ്യാ പൊറത്തും നിക്കാൻവയ്യാത്തൊര് അവസ്ഥെ
ഉം
ഇന്ന് ചെറിയൊരുമൂടലൊക്കെ കണ്ടപ്പോഞാനുംകരുതീനി മഴപെയ്യുന്ന്
അത് വേറെഎവ്ടെലൊക്കയ്റ്റ് മഴ പെയ്യ്ണ്ടാവാ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മഴപെയ്യ്ണ്ടാവും അതോണ്ടാണ് ഇവിടെമൂ
അതൊണ്ടാണ് ആഹ ആഹ പഷെ അതിലേറെ എര്ട്ടിയാണ് യമ്മക്ക് വിങ്ങ്ണത് ചൂട് വിങ്ങീട്ട് വിങ്ങ്ല്കൂട്തലാണ് ആഹ മ്മക്ക് ചൂടുക്കുരു കുട്ടിയാളെ മേത്തൊക്കെചൂടുക്കുരു ഒന്നായ്ട്ട്പൊന്തിയ്ട്ടുണ്ട്
ചൂട് വെയർപ്പ്ങ്ങനെമ്മള് ഓരോ
അയിനൊന്നാ ഫേനും കാറ്റില്ലല്ലോ ഫേനൊക്കെർഞ്ഞ ചൂട്കാറ്റല്ലേവര്ണത്
ല്ലാത്തഅവസ്ഥെ ചൂട്കാര്നെ
ചൂ ആഹ ചൂട്കാരണെയ് ഏസിവരെ തണുപ്പ ഈതണുപ്പ് കിട്ട്ണില്ലെന്ന എല്ലരും പൊതുവേപറിണ പ്പതാ എല്ലാരിം പരാതി പിന്നെരാത്രി ആയാല് ഓൾട്ടേജ് പറ്റെകുറയുല്ലേ ചെയ്യ്ണത് തീരെനമ്മള്കെട്ക്കാനാവുമ്പോതി ന് ഓൾട്ടേജ്ല്ലല്ലോതീരെ ഒരുപത്ത്മണി പയ്നൊന്ന്മണിയൊക്കെ ആവുമ്പോത്തിന് ടൂബ് ഓൾട്ടേജ്ങ്ങനെ കൊറ്ഞ്ഞ്കൊറ്ഞ്ഞ് വെര പിന്നൊരു കറണ്ട്പോക്കുണ്ട്ഇവടെ
ആഹ കര്ന്റ് കെടക്ക് നമ്മള് കെട കരണ്ടട്പോവും അപ്പൊതീരെ സഹിക്കാൻവെയ്ക്കൂല
ആഹ് ആഹ് അത് കറണ്ട്പോക്കൊരു അരമണിക്കൂർത്തെ കറണ്ട്പോക്ക്ണ്ട് അത്കഴിഞ്ഞ് വരുമ്പോ ഇനിയൊരുവിധം വെള്ളത്തില്ങ്ങനെ കടക്കുന്നൊരവസ്ഥെണ് ചൂട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട്
ചെറിയ കുട്ടിയക്കൊന്നും തീരെയും ചൂട് സഹിക്കാൻ കഴിയൂല്ലാ ഇപ്പൊ
ആഹ് അവർക്ക് തളർന്ന് കിടക്കണ മാതിരിയാ കുട്ടികളൊക്കെ എത്ര വെള്ളം കൊടുത്തിട്ടും അവർക്കൊന്നും ഒരു ഉഉന്മേഷം കിട്ടണില്ല ഉം ആഹ് അവരെ തടിക്കാണ് ഇത് ബാധിക്കുന്നത് അത്രയും എത്ര ഭക്ഷണം കൊടുത്തിട്ടൊന്നും അവര് അത് മേത്ത്ക്ക് കാണില്ല ആഹ് കുഞ്ഞ് കുട്ടികൾ ആ ഒരു വെശപ്പും മാറുണ്ടെന്നുള്ളു പക്ഷെ കുറച്ചും ഇങ്ങോട്ട് ചൂട് ഇങ്ങട്ടതായിട്ട് സഹിക്കാൻ കഴിയഞ്ഞിട്ടാകെ തളർന്ന്ണ് മക്കളൊക്കെ ഇപ്പൊ സ്കൂൾ തുറക്കാനാവുമ്പത്തേന് മഴ പെയ്യുമായിരിക്കും
ആഹ് ജൂണിലൊക്കെ പിന്നെ മഴന്റെ ഒരു കാലാവസ്ഥയല്ലേ
ഉം ഉം അപ്പോത്തിനും പെയ്താ മതിന് ചെറിയ മക്കളല്ലേ സ്കൂൾക്കൊക്കെ പോകുമ്പോത്തിനൊക്കെ പെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പത്. ചെറിയ കുട്ടികളാകുമ്പോ അവർക്കൊന്നും തന്നെ കഴിയൂല ഉം ഇപ്പൊ വല്ലിയോര്ക്ക് തന്നെ സഹിക്കാൻ കഴിയണില്ല ഇപ്പത്തെ ചൂട് ഞമ്മക്ക്ന്നെ ഇപ്പത്ര ബുദ്ധിമുട്ടുണ്ട് ആഹ് ആഹ് ചെറിയ കുട്ടികൾക്ക് തീരെ കഴിയൂലാ ഉം വേറെ പിന്നെ എന്തൊക്കെയുണ്ട്?
വേറെ കൊഴപ്പൊന്നുംല്ല
ഉം എന്നായിക്കോട്ടെ എന്നാല് ഞാൻ പിന്നെ വിളിക്കണ്ട്
ആഹ് എന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട്